ഹലോ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് കേൾക്കാമോ
എന്താ പരിപാടി തിരക്കിലായിരുന്നോ?
അല്ലഅല്ല വൈകിട്ട് കുളിക്കണം ഇനി വൈകിട്ടത്തെ പരുപാടിയൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇരി ഇത് ഒരു മഴ കോൾ ഓക്കെ കാണുന്നു കാറ്റും ഒക്കെ അടിക്കുന്നുണ്ട്.
ആണോ ഇവിടെ ഇപ്പോ തെളിഞ്ഞത നിക്ക് ക്ക മഴ വരുന്നുണ്ട് ഇവിടെ തെളിഞ്ഞു നിൽക്കുവാ
ആണോ അവിടെ പകൽ എല്ലാം തെളി മഴ ആരുന്നു ഇപ്പോഴാ സന്ധ്യയപ്പോത്തേനും കാറ്റടിക്കുന്നുണ്ട് മഴ പെയ്യുവോന്ന് അറിയത്തില്ല നല്ല മഴക്കാറുണ്ട്
ആ കാറ്റും മഴേ കാറുണ്ടെങ്കിലും പെയ്യുയായിരിക്കും രാത്രി പ്രതി
ആ രാത്രി പെയ്യും പകല് മുഴുവൻ നല്ല ചൂടും വെയിലും ഒക്കെ ആയിരുന്നു കൊണ്ട് ചിലപ്പോ സാധ്യത ഉണ്ട് പിന്നെ നാളെ ഒന്നാം തീയതി യും കൂടെ അല്ലേ അതിൻ്റെ സ്കൂൾ തുറക്കുന്ന അതെ അതെ
അതിന്റെ തിരക്കുണ്ടാവല്ലോ അല്ലെ
ആ അല്ല അല്ല ഇവിടെ സ്കൂൾ തുറക്കുന്നത് ബുധനാഴ്ച
ആണോ ആ
അവർ പ്രൈവറ്റായിട്ട പഠിക്കുന്നെ അപ്പൊ ബുധനാഴ്ച തുറക്കോള്ളൂ
ആണോ
ആ അവർക്ക് ബുധനാഴ്ച ഉള്ളൂ
ഉം അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നോ സ്കൂൾ പോകാനുള്ളത്
ബുക്കും പുസ്തകവും ഒക്കെ കുറച്ചും ബുക്കും ഒന്നൂടെ പൊതിയാനുണ്ട് പൊഞ്ഞുകൊണ്ടിരിക്കു ആയിരുന്നു ഉ ആ ആ ഓ അത്ര വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പിള്ളാർക്ക് അവധി കഴിഞ്ഞതിൻ്റെ സ്കൂൾ തുറക്കുമല്ലോ എന്നൊരു ഇത് പിന്നെ ഒന്ന് പോയി കൂട്ടുകാരൊക്കെ കണ്ട കഴിഞ്ഞിട്ട് പിന്നെ
ശെരിയാ ആഹ് മ്മ്ഹ് പിപി ഒന്നും കാണാ പറ്റത്തില്ല
ആഹ് ഇനിപ്പ രാവിലെ എണീക്കണം രാവിലെ എണീറ്റ് കാര്യങ്ങളെക്കെ ചെയ്യണം അതിന്റെക്കെ ഒരു പിന്നെ പഠിക് ക്കാൻ തൊടങ്ങണം
ഓഹ് ശെരിയാണല്ലോ
ഇത്രം ദിവസം ഇങ്ങനെ ചുമ്മാ ഫ്രീ ആയിട്ട് നടക്കുവല്ലായിരുന്നോ
ആഹ് ഇനിപ്പ പഠിക്കണം
ഉംഹ് ഇനിപ്പം പഠിക്കാനു സ്കൂൾ തുറന്നാ പിന്നെ പഠിക്കണം പഠിക്കാൻ തൊടങ്ങണം പഠിക്കാനിരിക്കണം അങ്ങനൊള്ള കാര്യങ്ങളൊക്കെയാ ട്യൂഷന് മൂത്ത് ത്തേ ആള് പോന്നോണ്ട് ട്യുഷന് ഏഴാം ക്ലാസ്സിലാ പഠിക്ക്ന്നെ ട്യൂഷന് പോകണ്ട് ഉ അത എവിടെന്ന നമ്മളു പഠിക്യേല അത് കാരണം അങ്ങ് വിട്ടതാ എളയാള് പിന്നെ ഇരുന്ന് പഠിച്ചോളും കൊഴപ്പില്ല
ഓഹ് മൂത്താൾക്ക് എരിക് കൂടുതല് പ്രശ്നം
ഏഹ്
മൂത്താൾക്കെരിക്കല്ല് ഇനിപ്പോ കൂടുതല് പ്രശ്
അതെ അതെ അതെ അതെ മ്മ്ഹ് പുള്ളി തൻ നമ്മുടെടു പഠിക്കാനിരിക്കത്തില്ല തന്നെ പഠിക്കാൻ പറഞ്ഞാലു അത്ര പോരാ അത് കാരണവാ പിന്നെ മ്മ്ഹ് പിന്നെ ഇന്നെന്നായിരുന്നു വല്ലോട്ത്തും പോയോ അതോ വീട്ടി തന്നെയാർന്നോ
ഇന്ന് വീട്ടിലന്നായിരുന്നു മ്മ്ഹ് ചായ ഒക്കെ കഴിച്ചാര്ന്നോ
അഹ് പിന്നെ ചായ ഞങ്ങള് നാല് മണിയാവുമ്പോഴാ ചായ കുടിയെക്കെ കഴിയും
ആണോ ഓഹ്
താമസ്ച്ചാണോ അതോ
ആ ഇവിടെ ഒരാറര ഈ സമയത്താ
ആണോ അത് ശെരിയാഹ് ആ ഇവിടെ നാല് മണിയാമ്പം എല്ലാർക്കും ചായ കിട്ടണം.
ആഹ് ശീലാണ്
അതെ അതെ ശീലവാ അമ്മള് പൊറത്തെവിടെ പോയാലും. ആ സമയമാകുമ്പംഎവിടെലും കേറി ചായ കുടിക്കും. അതൊരു സ് തായിപോയി. ല്ലെങ്കി പിന്നൊരു ബുദ്ധിമുട്ടാ. ഉം വൈട്ടെത്തക്കെ ആയോ എല്ലാ ആയോ.
ര് രാത്രിത്തേ
ആഹ്
ഇല്ല രാത്രിത്തേക്ക് ചൂടോടെ അപ്പ ണ്ടാക്കാന്ന് വിചാരിച്ചിട്ടിരിക്ക്യ
അഹ് ശരിയാ ഉം ഉംചോറൊ വൈന്നേരം ചോറല്ലേ കഴിക്കുന്നെ അഹ്ശരി ആഹ് അ അ ഉം ണോ അതോർ ലീവാണോ ആഹ് ഇപ്പവധിയണോ.
ആഹ് ഡിഗ്രി കഴിഞ്ഞ അതോഇപ്പെറങ്ങീയതെള്ളൂ.
അത്ശ് എ റിസൾട്ടൊക്കെ വന്നോ ഏ
ഓ വന്ന് വന്നു
കുഴപ്പോല്ല
അ ഇല്ല പാസ്സായി.
ആ ഇത് ഇനി താൻ പിജിക്ക് പോകുന്നുണ്ടോ അതോ.
ഇനി എന്തേലും ജോബഓറിയെന്റെടായിട്ട് നോക്കാൻ വെച്ചു
അഹ് ശര്യ എന്നാ ഡി ഗ്രി ണ്ടായിരുന്നു.
ഞാൻ ബോട്ടണി ആപഠിച്ച്.
ആ
പ്പൊ പിജി ട്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ റിസർച്ചും. മെ ടീച്ചിംഗ് ഒക്കെ ആയിട്ടാണ് ഉം അങ്ങ് കുറച്ച് ലോങ് ആണല്ലോ അപ്പൊ വിചാരിച്ച് വേറെ എന്തേലും ഒക്കെ നോക്ക ക്കം അതിനോട് പിന്നെ പഠിപ്പിക്കാൻ ആ പി എസ് സി ഇതിന്റെ കൂടെ തന്നെ നോക്കുന്നുണ്ട്. പഠിക്കുന്നതിന്റെ കൂടെ നോ ക്കിട്ടുണ്ടാരുന്നോ. അത്. ഇല്ല തന്നെ പഠിക്ക്വ. യൂട്യൂബില് കൊറെ ക്ലാസ്സ് ണ്ടല്ലോ. അപ്പം അതെച്ചിട്ട് നോക്ക. മ്മ് ചുമ്മ ഡിഗ്രിയുടെ അത് ഞാൻ കൊടുക്കാൻ വിട്ടു പോയി ആ സ് സമയത്ത് കൊറച്ച് പരിപാടി ആയിട്ട് തെരക്കിലായി പോയി ഉം നോട്ടിഫിക്കേഷൻ വന്നതോ ഒന്നും നോക്കാനുള്ള ടൈമ് കിട്ടില്യാരുന്നു
ആ മോനിപ്പം അട് തെന്തേലും പരിപാടി നോക്കണം ല്ലേ ആ ഹാ ഹാ അല്ലാതെ വേറെ പരിപാടി ഒന്നു വീട്ടീര്ന്ന് ന്തെലും ചെയ്യുന്നുണ്ടോ
ഞാന് ഡാൻസ് പഠിക്കുന്നുണ്ടായിര് ന്നു അപ്പോ കൂട്ടത്തില് കുറച്ച് പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു
അത് ശരി ആ ആ വീട്ടിൽ തന്നെയാണോ അതോ അല്ലാതെ ഡാൻസ് പഠിച്ച പഠി പഠിച്ചതാണോ
ഞാന് ക്ലാസിക്കല് കൊറച്കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തില് പ്പം അതിന്റെ ഒരു എടുത്തതാ
ആ അത് കയിഞ്ഞ് പിന്നെ നിർത്തിയോ
ആ പിന്നെ വലുതായിട്ട് പോയില്ല
ഇല്ല ആ എത്ര നാള് പഠിച്
കൊല്ലത്തോളം പഠിച്ചു
ആഹാ ഏത് പ്രായത്തില ഒടങ്ങിയെ?
ആ അങ്ങനെ നോക്കുകയാണെങ്കില് ഞാനെങ്ങനെയ പോയെന്നച്ചാല് രണ്ടാം ക്ലാസ് മുതൽ പോകുന്നുണ്ടായിരുന്നു ആ ഈ വെക്കേഷൻ ആകുമ്പം അമ്മേടെ വീട്ടി പോയി നിക്ക്വല്ലോ ആ സമയത്ത് ബ്രേക്ക് ചെയ്യും പിന്നെ ഒന്നേ ന്നയിട്ട് ചേരും അങ്ങനെ കുറച്ച് കാലം എടവിട്ടെടവിട്ട് പോയതാ ആഹ്കുച്ചിപ്പുടി എ കഴിഞ്ഞു
ത്ശരി മ് നല്ലൊരു ഡാൻസ്കാരിയാണ് ഇപ്പൊ അല്ലെ
ആ കളിക്കണ മ് മ് അപ്പം ഒത്തിരി പിള്ളാരുണ്ടോ പഠിക്കാനതോ
ഇല്ല ത് പിള്ളേര് ഇവിടെ വീട്ടിന്റെ അടുത്തുള്ള പിള്ളേരാ
മ്ഹ്ഹ് ആ അടുത്തുള്ള പിള്ളേരാഹാഹാ അ ന്നാലും ആ ഹ ഹ ഹ അതെങ്ങനെ ആഴ്ച ച്ചേല് ഒന്നുണ്ടോ ക്ലാസ് അതോ
അല്ല അവർക്ക് പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം അറിയാലോ അപ്പൊ പഠിപ്പിച്ച കൊടുക്കാൻ അറിയാ എന്നുളെനെ കൊണ്ട്
അങ്ങനെയാ ഹാ ഹാ അല്ലാതെ ഏ നമ്മള അല്ലാതെ പഠിക്കാൻ വന്നല്ലല്ലേ ആ ആഹ് ആമ് ആഹ് അതിന് തന്ന ബോട്ടണി അങ്ങ് എടുത്തത് ല്ല ഡാൻസ് ബേസ് ആയിട്ടു വല്ല എടുക്കത്തില്ലായിരുന്നു അപ്പ പിന്നെ
ആ ഞാന് അതിന്റെ മുകളിലേക്ക് അധികം അങ്ങനെ ചിന്തിച്ചതുംല്ല പിന്നെ സ്പോർട്സിലും കുറച്ച് കമ്പം ഉണ്ടെർന്നു അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് കോളേജിൽ പോയതേര്ന്നു അവിടെ കിട്ടിയതില് കുഴപ്പല്ലാതെ കോഴ്സും എടുത്തതാ
ആ ഹാ ഹാ ഹാ അത് ശെരിയ
അ ചേച്ചി ഡിഗ്രി കഴിഞ്ഞതാണോ
ഞാൻ ഡിഗ്രി കഴിഞ്ഞതാ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം പ് തിനേഴ് വർഷായി
ഓ
പി എസ് സി ക്കെ വീട്ടീരുന്നുള്ള പഠിത്തൊക്ക്യാ പി എസ് സി ഒക്കെഴുതുന്നുണ്ട് ഇങ്ങനെ പിന്നെ പിള്ളാരെ നോട്ടം അങ്ങനെ പോന്നു
ചെയ്യാനൊക്കെ നോക്കു ട്ടോ
ഇപ്പ നിപ്പം ഇനി ഇപ്പം നോക്കാനേ പറ്റത്തുള്ളൂ നമക്ക് ആദ്യം ഞാന് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാന് കുറച്ച് നാള് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇങ്ങനെ ട്രെയിനി ആയിട്ട് പോയതായിരുന്നു നമ്മുടെ അടു അതെന്നെ അത്‌ കിഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞയിഞ്ഞിട്ട് പിന്നെ കല്യാണയപ്പോത്തേന് പിന്നെ അത്ങ് നിർ ത്തി അത് കഴിഞ്ഞ് പിന്നെ പിള്ളേര് രണ്ട് പേര് വല്ല്യ പ്രായവ്യത്യാസം ഇല്ല നമ്മള് തെ ന്നേ ഉള്ളൂ ഇവിടെ ആരുംല്ലാത്തോ ണ്ടൊക്കെ പിന്നെ പിള്ളാരെ നോട്ടൊക്കെക്കായിട്ട് പിള്ളാരൊക്കെഴിഞ്ഞാ പിന്നെയവര് ആ ഒരിവിതക്കെ ആവുന്ന വരേ മ്മക്ക് ഇപ്പന്തേലൊക്ക് നോ അ വേണം ആ നമ്മുക്കങ്ങനെയൊക്കെ വീട്ടില് ആളുണ്ടെ കൊഴപ്പല്ല ഇവിട ആരും ഇല്ലായിരുന്നു ഞങ്ങൾ മാത് ത്രെള്ളു പിന്നെ നമ്മളെ വലിയതും രണ്ടു പിള്ളേരെ അധികം വ്യത്യാസം ഇല്ലാത്തൊണ്ടേ അത് കാരണം പിന്നെ അമ്മം പോം അത് കഴിഞ്ഞ് പിന്നെങ്ങും സത്യം പറഞ്ഞ ഒന്നും അറിഞ്ഞിട്ടില്ല പിള്ളാര് നോട്ടോം പരിപാടി നിയിപ്പന്നാ അതിനെടക്ക് പി എസ് സി ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മള് വീ തന്നെയുള്ള പഠിത്തംല്ലേ ല്ലാ സമയം കിട്ടുമ്പം നോക്കും പോയി എക്സാം എഴു തും അങ്ങനെ ആയോണ്ടേ ആ ഇപ്പ ഇനിയിപ്പ മേണ നമുക്ക് സ് എന്തെങ്കിലുമൊക്കെ നോക്കിപ്പോയി എഴുതാവുന്ന ഒരു സാഹചര്യംണ്ട് പ്പം ആ അങ്ങനെയിരിക്ക്ണ് അതെതെ ആ അന്നാലും പറയാൻ പറ്റത്തില്ല പഠിക്കാന നമ്മള് പറ പൊറകെ നടക്കണം ല്ലെങ്കിൽ ങ്ങനെയാ അധാമ്പിളാരുംകൂടെ ആയതോണ്ടൈ
അ ആ
ആ അതാരണം പാട
ഉം
പിന്നെ നോക്കണം
ഉം ഒരു മേൽനോ പം വെച്ചിട്ട് നോക്കാൻപറ്റുന്നത് നോ
അതെതെ തെ ഉം ഉം ഇപ്പം പിള്ളാരൊക്കെ വലത്ച്ചിരി ഇതായി കഴിഞ്ഞിട്ട് അവരും ഇപ്പ എന്തേല് എന്തേലും കാര്യം നോക്കണം ന്ന്‌ വെച്ചിരിക്കുവാ
ഉം ഉം
അങ്ങനെ ആടിക്കുന്നു
ഇപ്പോ സ്കൂള് തുറന്ന കഴിഞ്ഞ കഴിഞ്ഞാല് ചേച്ചി വീട്ടില് ഒറ്റക്കആയിരിക്കൂല്ലേ
അതെ അതെ അതെ ഉം അതെ അതെ ഇത്രയും ദിവസത്തെ രണ്ടു മാസം വീട്ടിലുണ്ടായിരുന്നു പിള്ളാര് ആഹ് ഇനി പിള്ളാര് വ ല്ലെ നമക്ക് നമ്മുടെതായ കാര്യങ്ങൾ എന്തേലും ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ആഹ ആ അ അത് ശരിയാ അഒര് തില്ല രാവിലെ പോയ പിന്നെ വൈട്ടല്ലേ വരൂള്ളൂ
ഉം ഉം
ഉം പിന്നെ കുക്കി ക്കെ ചെയ്യുവോ എന്തോ
വീട്ടില് ഏഹ് വെക്കേഷന് പോയാർന്നു ന്ന്
അ പോയി പോയി വീട്ട് പോയ നിന്നൊന്നില്ല അങ്ങനെ നിക്കത്തില്ല പോയിട്ട് വര്വഅത്രേ ഉള്ളൂ ആഹ് ഇ വെ നമ്മളാരുല്ലാത്തോണ്ടെ അങ്ങനെ പോയിനിക്കൊന്നില്ല പോയിട്ട് ഇങ് പോരും അടുതുല്യ ഭൂരൊന്ല്ല അത്കൊണ്ട്
ഇടക്കിടക് പോവാലേ
ആ അതെ അതെ കുക്കിം ഒക്കെ ചെയ്യോ
കുക്കിങ് വലുതായിട്ടില്ല ആ അമ്മ ചെയ്യും അപ്പൊ പിന്നെ സൈഡായിട്ട് എന്തെലൊക്കെ ചെയ്താ ചെയ്ത് അങ്ങനെ
ചെയ്തു എന്നാലു അറിയാ എന്തെ ലൊകെ ചെയ്യാൻ മ്മ്ഹ് ഉം മറ്റേ മീനും ഇഹ് എന്നാ ചിക്കനൊക്കെ വെക്കോ
ആ അങ്ങനെ വല്ല്യരുതായിട്ടന്നും വക്കൂല കറിയൊക്കയിട്ട് ഇണ്ടക്കാൻ അങ്ങനെ ചെറുതായിട്ടൊക്കറ്യ
ചെറുതായിട്ട് ഹ് ഹ് ചെയ്ത് നോക്കിട്ടുണ്ടല്ലേ ആഹ ആഹ് ആ ആ അല്ലാതെ വേറെ ഇതൊന്നു ഇല്ല വേറെ എക്സ്ട്രാ പരിപാടിയൊന്ന്
അങ്ങനെ കിട്ടുന്ന ക്യാപ്പിൽ ഉറങ്ങ എന്നുള്ളതാണ്
ആഹ ആഹ് ആഹ്‌ പിള്ളേർക്ക് ട്യൂഷന നല്ലാതെ എടുക്കുന്നൊന്നുമില്ലേ ട്യൂഷൻ എടുക്കാൻ പിള്ളേരൊന്ന വര അല്ലേ
ട്യൂഷനെടുക്കാൻ നോക്കണം ഇനിയിപ്പ തെട്ങ്ങണം
ആഹഹാ ആഹ ഹാ ഹാ അടുത്തായിട്ട് വരുന്നവരെ ല്ലേ ആഹ വെറുതെ വരുന്നള്ള ത് ഉ പിള്ളേരൊക്കെ ഉണ്ടോ അടുത്ത് പഠിപ്പിക്കാൻ പഠിക്കുന്ന
പഠിക്കുന്ന ആ കൊറച്ച് പിള്ളേര്ണ്ട് ആഹ് സ്കൂളിൽ പോവുന്ന ഇനി ഇപ്പം സ്കൂള് തുറക്കുമ്പം ഉം നോക്കി പിടിച്ചിട്ട് കൊണ്ടോരണം
ആഹാഹ് ഉം പിന്നെ അവധിയായിട്ടെങ്ങും യാത്ര അത്രന്നുല്ല്യായിരുന്നു
ഇല്ലില്ല അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല
ട്രിപ്പൊന്നും ഇല്ലായിരുന്നു ഉം ഉം വീട്ടിലാരാ അച്ഛനമ്മേം ഒണ്ടോ അച്ഛനും അമ്മയും തന്നെ ഒറ്റ മോളാണോ
അല്ല അനിയനുണ്ട് ഉഹും ആ ഇപ്പൊ പഠിക്കാ
അത് ശരി ആ ഹും ഹും
ഞാനേ ഏഹ് വിളിക്കാമേ
കേട്ടു ആയിക്കോട്ടെ